കേക്കാം ആഹ് കേക്കാം എന്നാടുക്കുവായിരുന്നു?
ഞാൻ ചോറ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു.
ആണോ താമസി
ചോറ് കഴിച്ചോ?
ആഹ് ഞാൻ പള്ളി പോയിട്ട് വന്നപ്പോ കഴിച്ചു. ആഹ്
ആഹ് ഞാനെയ്‌ താമസിച്ച് പോയി ഫുഡൊക്കെ ഒണ്ടാക്കി വരാൻ കുറച്ച് ലേറ്റ് ആയി, പിന്നെ ഇന്ന് മാമനൊക്കെ വരുന്ന ദിവസായിരുന്നു. അവര് വന്നപ്പോ അവർ ഇള്ള ഫുഡ് എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് പോയതേ ഒള്ളൂ.
ആണോ ആഹ് ആഹ് അവര്
അ ഇവടെ ന്ന ആണോ ഇവിടെ നല്ല മഴ ഇണ്ടായിരുന്നു
ആഹ് ഇവടെ രാവ്
അതുകൊണ്ട് തുണിയലൊക്കം പരിപാടി കൊറച്ച് താമസി ആഹ്
ആ പാടലേ
ഉം
മ് പിന്നെ വേറെന്താ ഉണ്ട വിശേഷം
ശേഷം സു ഖം
ഓ അല്ല എതി പിള്ളോര എതിയ
പിള്ളാരൊക്കെ ഒരാള്ും നല്ല ഉറക്കത്തില ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസായിരുന്നു അതുകൊണ്ട് പോളിയ ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ട് വന്നിട്ട് ഇപ്പൊ കട കടന്നു നല്ല ഉറക്കാ
രണ്ട്ു പേർക്ക ഉണ്ടോ
ഇല്ലല്ല ഒരാൾക്ക് നോക്ക ഒരാള് വന്നിട്ട് ആ സൈക്കിള് ഉണ്ട് അത് കഴിവുായിരുന്നു
കഴുകുണോ ഓ ഇന്ന അവധി ആയതുകൊണ്ട് നാളെയ അല്ലേ
അതെതെ അതുകൊണ്ട് അത് കഴുകി വ വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പ വൈകുന്നേരം കളിക്കാൻ പോകും അത്പ്പോഴേ പറഞ്ഞു വെച്ചേക്ക മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി കളിക്കണം എന്തൊക്കെ പറഞ്ഞു വെച്ചേക്കുവ നേരത്തെ പറഞ്ഞു വെച്ചേക്കുവ മഴയാണ ഇവിടത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ കളിക്കാൻ
ഇ മഴയത്ത് പിള്ളോര കളിക്കാൻ വിടാതിരിക്കുവ നല്ലത്
അതെ പക്ഷെ പറഞ്ഞാ കേക്കണ്ടേ അനുസരണ ഇല്ല
ആ ആണോ ഇപ്പോഴത്തെ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാലേ
ആ പനി പിടിക്കും ഒരുത് പനി വന്നിട്ട് പോയതേ ഉള്ളൂ അപ്പത്തേക്കിനും ആ അത അത്തെ ഓരോരോ അസുഖങ്ങളൊക്കെല്ലേ അത് പിള്ളരോട് പറഞ്ഞ കേക്കത്തില്ല
ഭയങ്കര പ്രശ്ന പനി ഇപ്പഴത്തെ പനി
എന്ത് വീട്ടാരല്ലർല്ല
വീട്ടിലാ
ആ
ആ ഇവിടെ മഴ ആയിരുന്നു ആ ഞങ്ങള് പോയിട്ട് വന്നതേ ഉള്ളു
ആ
മ് ജോലിയ ഉണ്ടോ ജോലി ജോലിക്ക് പോുന്നുണ്ടായിരുന്നോ
ജോലിക്ക് ഞാൻ പോകുന്നുണ്ടായിന്ന് കുഞ്ഞെ ഉണ്ടായി കഴിഞ്ഞാ പിന്നെ പോക നിർത്തി
നിർത്തിയല്ലേ ആ
ആഹ് അനവാടിയിലൊക്കെ പോകറാകുമ്പഴത്തേക്കും വേണം ഞ അടുത്തരു ജോലിക്ക് നോക്കാനായിട്ട് വേണ്ടി അവിടെ തന്നെയല്ലേ ചെല്ലാൻ അവര് പറഞ്ഞിട്ടുണ്ട് പോൊയിക്കൊണ്ടിരുന്ന ജോലിൽ തന്നെ വേണെ പോകാം
ആണല്ലേ അടുത്തായിുന്നോ
ആ അടുത്താ അടുത്താ ബതുുപ്പള്ളി
ആഅപ്പൊ കൊഴപ്പില്ലല്ലേ ആഹാ ആ ജോലി വേണം എന്നാലേ മുമ്പോട്ട് പറ്റത്തുള്ളൂ ആഹജോലില്ലേ ഭയങ്കര പാടാ ജോടിി ഉണ്ടായിട്ട തന്നെ നമുക്കൊന്നും തകയുന്ണില്ല
അതെതെ ഒരാൾ തന്നെ പോകുന്നണ്ടേ ഭയങ്കര ബുദ്ധിമുട ഒരാളും കൂടെണ്ടുപേരും കൂടെ ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽല്ല
ആ വീട്ടിലെ കാര്യവും നടക്കും പിള്ളേരുടെ കാര്യവും നടക്കും
ഉം
ഉം ആണല്ലേ പിന്നെ വേറെ എന്നാഉണ്ട്
വേറെ കുഞ്ഞാവ ഇപ്പൊ എഴുന്നേറ്റും എഴുന്നേറ്റിട്ട് ഇന്നയും കിണന്ന് ഉറങ്ങു പോവാ പകലൊന്നും ഉറക്കവി ല്ല ഉറക്ക ഉ ബഹളം രാത്രിയിൽ അത്ര വലിയ കുഴപ്പൊന്നുവില്ല പകലാണ് ഉറക്ക ഉറക്ക വില്ലേ
ആ
നമ്മള് വഴക്കൊക്കെ പറഞ്ഞക്കെയാ ഉറക്കുന്നത്
ആണോ
ഇപ്പൊ അങ്ങോട്ട് വാ ഇത് പോളിയോ കൊടുക്കാൻ പോയിട്ട് വന്നതിന്റെ ഒരു ക്ഷീണത്തിൽ കേറിക്കെടന്നതാ തുങ്ങിയതാ അല്ലെങ്കിൽ അത് ഉറക്കവുമില്ല
ആണോ അടത്തുള്ള ഉറങ്ങിക്കോളുവോ
അതേന്നേ രാത്രിയിൽ ഉറങ്ങും ഇടക്കിടക്കൊക്കെ ഇങ്ങനെ എഴുന്നേക്കും ഒരു രണ്ട് മണി മൂന്നൊ ക്കെ ആവുമ്പൊ എഴുന്നേക്കും
ഉറങ്ങിക്കോളും
പി പിന്നെയും കയറി കിടന്ന് ഉറങ്ങും ആറ് മാസം കഴിഞ്ഞു ഇനി ചോറ് കൊടുക്കണം ഈ ഇന്ന് ചോറ് കൊടുക്കാൻ ഇരുന്നതാ ഇന്ന് ചോറ് കൊടുക്കാൻ പോകാനിരുന്നതാ അപ്പം അവര് മാമനൊക്കെ വരുന്നത് കൊണ്ട് പോക്ക് നടന്നില്ല ഇനി അടുത്താഴ്ച്ചെ കൊടുക്കണോന്ന് പറഞ്ഞ് ഞായറാഴ്ച കൊടുക്കണോന്ന് പറഞ്ഞൊണ്ടിരിക്ക ഇട ദിവസം പോകുന്നത് അപ്പ എല്ലാം പിള്ളാരൊക്കെ ഒള്ളോണ്ടേ അവർക്കും കൂടെ അമ്പലത്തിൽ വരാനായിട്ടാ അപ്പം ഞായറാഴ്ച ദിവസം പോവാന്ന് വിചാരിച്ചു അടുത്ത ഞായറാഴ്ച പോകാനായിട്ടാ ഇരിക്കുന്നേ
ആണോ ആ പിന്നെ വീട്ടില് എല്ലാരും സുഖവായിട്ടിരിക്കുന്നോ
വീട്ടില് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ
ആ ഇവിടെ കൊഴപ്പവില്ല ആ അമ്മക്ക് കൊറച്ച് പനിയൊക്കെ ആയിരുന്നേ
ഉം
അപ്പം ആ അങ്ങനെ ഇരിക്കുന്നു വേറെ കൊഴപ്പ ആ കൊറവൊണ്ട്
ഉം
ആ ഇപ്പഴത്തെ അച്ഛനും ഇപ്പോ അവിടെയുണ്ട് കൊഴപ്പവില്ല പനിയല്ലേ ഈ മഴ നനഞ്ഞതാന്ന് തോന്നുന്നു
ജോലിക്ക് പോകുന്നുണ്ടോ
ഉണ്ട് ഇനി നാളെ പോണം
ജോലി എവി എവിടെ
ജോലിക്ക് പോന്നുണ്ട് ആ നമ്മടവിടെ അടുത്ത് തന്നെയാണേ
ഉണ്ട് ആണ്
ആ ഇപ്പം രണ്ട് വർഷമായി പോ അവിടെ പോവാ തുടങ്ങിട്ട് പുതിയ സ്ഥലത്ത്
ആ എങ്ങനെയുണ്ട് ജോലിയൊക്കെ പോക്ക് നല്ല ജോലിയൊക്കെയാണോ
എന്തോ
നല്ല ജോലിയൊക്കെയാണോ
ആ നല്ല ജോലിയാ കൊഴപ്പവില്ല പക്ഷെ നമ്മുക്കേ ആ എന്ന് വെച്ചാ ആ നല്ല ജോലിയാ കൊഴപ്പവില്ല ണോ കേക്കുന്നേ
ആ കല്യാണം കഴിഞ്ഞായിരുന്നു
ഇല്ല കഴിഞ്ഞില്ല
ആ
കേക്ക ഹം
പിൻ
ജോല്യെക്കെ ജോല്യെക്കെ കിട്ടി ഒന്ന് സെറ്റ ഒക്കെ ആയിട്ട് വേണം ആലോചന ഒക്കെ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ജോലി അതെ ആഹ് നമുക്ക് തരണ പറയന്നേ തന്നെ വേണ്ട് ണ്ടെ നോക്കാ വേണ്ടി ആഹ് വരുന്നൊന്നു ഉം ആഹ് വരുന്നവരൊ ന്നു വിളിക്കാതെ പോവത്തില്ലല്ലോ ആദ്യം തന്നെ അവരതല്ലേ ചോയിക്കുന്നത്
അതാ പൈസ എല്ലാം ഭയങ്കര അത്യാവശ്യ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പത്തെ സ്വർണത്തിന്റെയൊക്കെ വെലക്കൊക്കെ ഭയങ്കര ഇതല്ലേ ക്യാഷ് ആണേലും സ്വർണ ആണെങ്കിലും എല്ലാം ഒരു കല്യാണത്തിനൊക്കെന്നെ നമ്മക്ക് തന്നെ സാധാരണ ണ ചെറിയ ഒരു പരിപാടി വെക്കെണെ തന്നെ കാശാ അപ്പൊ കല്യാണത്തിന്റെ കാര്യം പറയാനുണ്ട്
ആഹ് കല്യാണത്തിന് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് ലക്ഷം തുവാ അല്ല അത് കൂടുല ആയെങ്കിലെ ഒള്ളു
ഉം
പിന്നെ നമ്മള് ഏഹ് ഒന്നും ചെയ്യാതെ നമ്മുക്ക് അങ്ങ് പെട്ടെ
ഇല്ലാ
ആഹ് ഞാൻ അഛനും അമ്മേ ഉള്ളു അച്ഛന്റെ അച്ഛനും ഉണ്ട്.
ആഹ് എന്നാ പറയുന്നാള്
കൊഴപ്പില്ല സുഖവായിട്ടിരിക്കുന്നു. വയ്യാതെക്കെ ഇരിക്കുവാരുന്നു പ്രായവായതല്ലേ.
ആഹ് ക കഴിച്ചോ എല്ലാരും കഴിച്ചോ?
ആഹ് ക കഴിച്ചു കഴിച്ചു.
ഇന്നെന്നായിരുന്ന്?
ഇന്ന് ഞങ്ങക്ക് ചോ ചോറ് വെച്ചു അവിയലും അവിയലായിരുന്നു.
അവിയലോ?
അവിയല് അച്ഛന് അവിയല് ഭയങ്കര ഇഷ്
മീനൊന്നും വാങ്ങിച്ചില്ലേ?
ഇല്ല മീൻ വാങ്ങിച്ചില്ല.
ആഹ് ഞാറാഴ്ച്ച ഒക്കെയല്ലെ അതെ അതെ ഭയങ്കര വെലയാ ഇവിടെ ഇരുന്നൂറും മുന്നൂറും ഒക്കെയാ മീന് വെല.
അതേന്ന് അമ്മള് നമ്മക്കൊക്കെ ഓഹ് അത്രയും രൂപയ്ക്കൊന്നും മേടിക്കാനില്ല നമ്മളൊക്കെ നൂറ് രൂപക്ക് മേടി ച്ചാ തന്നെ അത് ഒറ്റ ദിവസം കൊണ്ട് തീരുവേം ചെയ്യും
അത് സ് അത് നേരാട്ടോ അപ്പൊ അതിനെല്ലാരും പോയി കോഴിയാ വാങ്ങിക്കുന്നെ മീൻ മേടിക്കുന്നതിലും ലാഭവാ കോഴി വാങ്ങിക്കുന്നേന്നും പറഞ്ഞ് എല്ലാരും കോഴിയാ വാങ്ങിക്കുന്നേ
ആഹ് കോഴിയാവുമ്പോ ഒരണ്ടൂസം നമുക്ക് കൂട്ടാം.
അത് രണ്ടൂസെങ്കിലും കൂട്ടാ അതെ.
ആഹ് മീനാവുമ്പോ രാവിലെ ഉച്ചക്ക് വൈട്ടാമ്പം സാധനം തീരും.
അതും ശെരിയാ.
അഹ് ആഹ് അത് കാരണം കഴിഞ്ഞോസം ഞാൻ മേടിച്ചോണ്ട് വന്ന്.
ഉം അതോ സാധനങ്ങക്കൊക്കെ എന്നാ വെലയാന്ന് അറി ഇയ്യോ ഇതിന് മാത്രല്ല പച്ചക്കറിക്കുവെല്ലാം വെല കൂടുതലല്ലേ?
അതെന്നേ പച്ചക്കറിക്കും വെല കൂടുതലാ.
വെല കൂടുതലാ സാധാരണക്കാരന് ഇപ്പ ജീവിച്ചു പോകാൻ ഭയങ്കര പാടാ
അതെ ഭയങ്കര പാടാ, അല്ലെ പിന്നെ നമ്മളെ വീട്ടിൽ എന്തെലും ചെയ്ത് വെക്കണം പച്ചക്കറിയൊക്കെ.
അത ഏതെങ്കിലും കൃഷിയായിട്ടാ വല്ലതും ആയിട്ട്ചെയ്യണം ഞങ്ങൾക്ക് ഇവിടെ കോവലുണ്ട് അത് മാത്രേഒ ള്ളൂ
ആണോ
ഉ ഇനി അത് നാളെ പറച്ച് തോരനോ മെഴു പക്കർത്തി എന്തെകിലേ വെക്കണോന്ന് പറഞ് പ്ലാൻ ചെയ്തിട്ടിരിക്കോ
ആണല്ലേ അപ്പൊ നാളത്തേക്ക് പൊതിക്കുള്ള കറിആയ ലേ
ഉചക്കുള്ള കറിയായി ഇന്ന് എന്തേലും ചാറ് കറി എന്തെലും വെച്ചേച്ചാ മതി
ആണല്ലേ കൊച്ചിെ സ്കൂളില്
അപ്പൊ ന്ന് ചോറ് കൊണ്ടു പോവണ്ടാ സ്കൂളിൽ തന്നെ ഉണ്ട് അവിടെ തന്നെ ഫുഡ് ഉണ്ട് രാവിലത്തത് മാത്രം നമ്മള് എന്തെലും കഴിക്കാൻ കൊടു വിടണം ഉച്ചക്കല്ല അവര് പന്ത്രണ്ടര ആവുമ്പോ തന്നെ അവര് ചോറ് കൊടു
ആണോ അവര്എത്രാം ക്ലാസ്സില ഇപ്പോ
നാല് ല്
നാലിൽ ആയല്ലേ
ആ ആ
ആ അപ്പൊ നാല്‌ ലെപിള്ളേർക്ക് അങ്ങനെരാവിലെ അങ്ങനെ കൊടുത്തു വിടണോ
നാലല് പിള്ളേർക്ക് കൊടുത്ത് വിടണ്ടഇനി അഞ്ച് അഞ്ചിലക്കെത്തുമ്പോ കൊടുക്കണംന്ന് തോന്നു..
ആണല്ലേ
ഇപ്പ സ്കൂള് മാറുവല്ലോ എല്ലാ സ്കൂളിലും ഉണ്ട് ഫുഡ്ഒക്കെ അവിടെ തന്നെ ഉണ്ട്
ആണല്ലേ കഴിക്കാനുണ്ട് ആഹാ ഉം ആഹ ആ എന്നാൽ ഞാൻ വിളിക്കാവേ
ആ ഓക്കെ